എന്തൊക്കെ മ ച്ചാനേ വർത്താനം
നല്ലാർന്ന് താൻ അന്ന് എന്തൊക്കെയാ നിന്റെ വർത്താനം
ഇപ്പോ എന്നു വിളിച്ചതാ ഇജ്ജോക്കെ
ഞാന് ചെറിയ തരത്തിൽ കൂടി പെട്ട ടാ വിളിച്ചിന്നു വിളിച്ചേ നീ എത്തിയനെ തെരക്ക് പിടിപെട്ടു
ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യുവാ
എന്താ ഒന്നുമില്ല ഞാൻ വെറുതെയി ങ്ങനെ ഇരുന്നപ്പോൾ വിളിച്ചതാ
ആഹ്‌ ആ
എന്താ ഇപ്പം അന്റെ പരുപാടി
ഞമ്മള് എന്താന്ന് ഇപ്പോ നമ്മള് വീണ്ടും കേറിയേ
ആ അവിടെത്തന്നെ കേറിയോ
ഉം
ഇജ്ജ് ഇന്നാളിലെന്നോട് ഫർണിച്ചറിന്റെ കാര്യം ചോയിച്ചില്ലേ
ആ
ആ സാധനം ഒക്കെ കിട്ടും ക്ഷേ കൊർച്ച് പൈശാ വാണ്ടിരും
പൈസ മ്മക്ക് റെഡിയാക്ക സാധനം ഇച്ച് കാണണം ഇജ് ആ കടക്കാരെ നമ്പറോന്ന് വിട്ടരേണ്ട്ണ്ടോ
ആ ആ സാധനം നല്ല സാനണ് നല്ല തട്യാണ് ആ ഞമ്മളറിയണാലെന്നാണ്
നോക്കാ
ഉം ഉം
പിന്നേ
ജ് എന്തായലും അനക്ക് ഫ്രീ ആവുമ്പ പറയ് ഞമ്മക്ക് നോ പോയിങ്ങാനും നോക്കിട്ട് മാക്സിമം വെല എന്തേലൊക്ക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റോ നോക്കിട്ട് ആയിനനുസരിച്
ഉം ഞാ ഞാൻ നീ ഈ ഞാറാഴ്ച ചെലപ്പവ രും
ആ ആ
ഏക്ക് അവിടൊരു കല്യാണണ്ട്
ആ ആ
അപ്പൊ ഞാ വരും അപ്പൊ ഞാൻ വിളിക്കണ്ട്
ആ
ആ ആ ഞാറായ്ച എന്തേലും പരിവാടി
ഞാറായ്ച പരിവാടിന്നുല്യ
ഉം ഉം ന്നാ ഞാൻ വരണ്ട് ഇല്ലെങ്കി ഇജ്ജ് വെല്ല വർക്കിനു പോയ നമ്മള് വെർ തെ പോസ്റ്റവൂലെ അവ്ടെ
പിന്നേയ്
ആ
ഞമ്മക്കെ കൊറച്ച് ബൾക്കായി റ്റേ
ആ
ടയറോള് കിട്ടാൻ വല്ലവകു പ്പുണ്ടോ അന്റെ അറിവില് വണ്ടീന്റെ ടയറാള്
പ്പോ ഇബടേ പ്പോ പരിചയത്തില് ന മ്ക്കാരേം അറിയണേല്ല അനേഷിച്ച കിട്ടും
ആ ആ
ആ ഒരാള്ണ്ട്
ബൾക്കായ്റ്റ് കിട്ടണം ഞമ്മക്ക് കച്ചോടം ചെയ്യനാണ്
ആ ആ ഏ ഒ വല്ല്യ കമ്പിനിന്നുല്ല പഷേ പരിചയണ്ട് ന വ്ള് ചോക്കിട്ട് പറയാ ചോയ്ച്ചോകട്ടെ
ആ ആഹ് നമ്മക്ക് എന്താ ഒര് നൂറ്റി നാപ്പാത്തഞ്ച് പന്ത്രണ്ട് മുതല് ഒരു പതിനാല് പതിനാറ് ആ ലെ ഇഞ്ച്ള്ള ടായറാണ് അമക്ക് വാണ്ടെ അത്പ്പ കാര്യായ്റ്റ് മൂവാവുള്ളു മറ്റേത് വല്ല്യ വണ്ടിന്റെ ടയറള് വിറ്റീട്ട് കാര്യല്ല ഒര് ആ ഒര് ലെവല്ല്ല്ലേ ടയറള് ക്ട്ടോ നോക്കോ
ആ ന്നോക്കാ മ്മ് നോക്കാ എടാ ഇച്ചൊര് നാ ന് ച്ചൊര് പത്ത് തെങ്ങ് വണ്ടിയിനു
തെങ്ങോ
മ്മ് അവിടെവിടെയും കൃഷിഭവൻ ഉണ്ടോ
നമ്മള നാട്ട് ത്തന്ന ണ്ടല്ലോ
ങ്ങനെയാ അതെവ്ടെല്ലേ അ അപ്പുറത്തും പരി
ബ്ട നാട്ടിലെന്നണ്ട് ഇഷ്ട്ടം പോലെ
ആഹ്
മ്മ്
എനിക്ക് ന്തായാലൊരു അയ്മ്പ ത് എങ്കിലും വാണ്ട്യരു വല്ല്യ
ആഹ് ആ ആഹ്
മ്മ്
മ്മ് മ്മ് നമ്മക്ക് ബിസ്സ്നസെയ്യാൻ പറ്റേ സ്ഥലം നല്ല റോഡ്സൈഡ് സാനങ്ങള് കിട്ടാണെങ്കിലെ റോഡ്സൈഡ് സലം കിട്ടാണെങ്കില്
മ്മ് മ്മ് ആഹ് ത് ചെയ്യാ ഇജ് അന്യേ ശ്ച്ച് ഞാന് പ്പൊ ബ്ട്ന്നന്യേശ്ച് നടക്കൂല്ലല്ലോ
മ്മ് മ്മ് നമ്മള് പ്പോ ഞാൻ ഞാ അന്നേശ്ച്ണ് ണ്ട് പിന്നെ ഇപ്പീ വേൾഡ് കപ്പിന്റെ ടൈം ആയൊണ്ടേ ക കളിന്റെ പിന്നാലെ ഇന്ന് നല്ലൊര് അടിപൊളി കളി വര് ന്ണ്ടല്ലോ ഫ്രാൻസ് ൻ്റെ കളിണ്ടല്ലോ ന്ന്
ആ ഇന്ന് ഞങ്ങളെ കളി
ഞങ്ങൾത് രാവിലെ ആറരക്ക് ഇന്ന് പന്ത്രണ്ട പന്ത്രണ്ടരകലിനെ ത്തി പാറണ കളിണ്ട് ഫ്രാൻസിന്റെ
ഉം
ഉം
ഏ എന്ത്യേ നേരത്ത് കാണാന്
കാണണംന്ന് കരുത് ണ് ണ്ട് നോക്കട്ടെ പിന്നെ അം നേരം വെളുക്കുമ്പോ നമ്മള കളിയല്ലേ അർജന്റീനയോ
ഞാനൊക്കെ ഉറക്കംവന്ന അപ്പം കെടക്കും ഉറക്കം വന്ന ച്ച് ഉം ഉറക്കംവന്ന ച്ച് പിടിച്ചിക്കാൻ കയ്യൂല ഞാവേം പോയി കിടക്കും പിന്നെന്താട്ടും പിറ്റേന്ന് ഹൈലൈറ്റ് കാണും എങ്ങനായാലും ഇപ്പത് കളി കണ്ടാ മതീലെ പക്ഷെ ഇന്നൽത്തെ കളികണ്ടോ ജ് സ്പെയ്നിന്റെ കീപ്പറ്
കീപ്പറ് അടിപൊളി ഒന്നും പറയാനില്ല
ഫസ്റ്റ് വരുന്ന ടീം ആണ് ല്ലാ റീൽലൊക്കെ ഉണ്ടായിരുന്നല്ലോ കൊറേ
ആ
എമ്മ കീപറാ
അടിപൊളി കീപ്പറ് ഒന്നും പറയാനില്ല നാപ്പത് വയസായിക്കുണു ആ ചങ്ങായിക്ക്‌ ഈ പ്രായത്തില് ആ ഈ പ്രായത്തില് നാപ്പത് വയസ്സ് നാപ്പത് വയസ്സില്ല പ്രായല്ല കീപ്പറാണ് ആ കീപ്പറ് ഈ പ്രായത്തില് ഈ തട്ടില ആ പ്രായത്തില് എന്ത് തട്ടിയേക്കണം ചോനങ്ങന പൊറത്തയിന് കണ്ടിട്ടില്ലല്ലേ
ആ ആ എന്തായാലും ഇന്നലെ എന്ത് കളിയാണ് പെരുംകളി കളിച്ചു ഇന്നലെ സ്പെയിന് എന്നിട്ടും കീപ്പറ മറികടക്കാൻ പറ്റീല
ഉം ഞാൻ ബനിവല്ലാതെ ഫുട്ബോൾ കാണലില്ല ക്രിക്കറ്റെ കാണാത്തൊള്ളൂ ക്രിക്കറ്റിപ്പോ ഞങ്ങള് കപ്പടിച്ചില്ലേ ഞാനാ രണ്ട്ട്ടം അടിപ്പിച്ച് എടുത്തില്ലേ ഞങ്ങള് ഏ അടിപൊളി കളിയ
ഇന്നല ഇന്നല്ത്തെ കളി അടി അടിപൊളിയാരുന്നു ഇരുപത്തിമൂന്ന് ഷോർട്ട് ഇരിപ്പത്തിമൂന്ന് ഷോർട്ട് അടിച്ചു വീണു ഇന്നലെ ഓ ശരി ഇരുപത്തിമൂന്ന് ഷോട്ടിലെ ഇരുപത്തിമൂന്ന് ഷോട്ട് ഒക്കെ ചെയ്യും ഷോട്ട് ഇന്നലെ ഫുള്ള് കളി സ്പെയിൻ തന്നെയാണ് ഫുള്ള് ശതമാന സ്പെയിൻ ആണ്
ചന്ത ചലേ
മറ്റൊരു ഫുള്ള് ഡിസൈൻ ഷൻ
ഒ എനിക്ക് ചല എല്ലാ കളിയും കാണാനിക്കിഷ്ടമില്ല ഇനിയെല്ലാം ആരല് ടീമിന് ഉണ്ടാവില്ലപ്പോ എല്ലാ ടീമുകളും അപ്പോഇന്നലെ തന്നെ ബെൽജി ഈജിപ്തക്കെ അടിപൊളി ആണല്ലോ
ഇന്നലെ ഓന് നല്ലകളി കളിച്ചപ്പോൾ ഉം ഉം
അതു മനസ്സിലായി ഇനി വരാൻ പോണില്ലേ ഉള്ളൂ
കളി നമ്മുടെ കളിയൊക്കെ വരാൻ പോണില്ലേ നീ വേണമെങ്കിൽ നാളത്തെ കളി കണ്ടോ അർജന്റീന കളി കണ്ടോ ഇന്ന് ഫ്രാൻസിന്റെ കളിയുണ്ട് നാളെ അർജൻ അർജന്റീന കളിയുണ്ട് നാളെ രാത്രിയിൽ നിങ്ങളുടെ കളി പോർച്ചുഗലിന്റെ
പോർച്ചുകൽന്റെ പത്തരക്കാണ് തോ
ഈക്വൽ ഈ വർഷേലെ ഒര് കപ്പ്നില്ലെ ചാൻസ്ണ്ടോ
ഈ വർഷം അല്ലാതെ പിന്നെ ആര്ക്കാ
ഒറപ്പാണോ ഇങ്ങക്ക് ഒരു കപ്പ് കിട്ടുന്ന് ഒറപ്പാണോ ഉം നേരെന്നേക്കരം
ഏ ആ രണ്ടായിരെത്തി ഇരുപത്തിയാറ്ല് ഒര സ്റ്റാറാണ്ട് വന്നിരിക്കുവടെ അട്ത്ത അട്ത്ത റീൽലൊക്കെ കാണാൻ പോണതതായി പോർച്ചുഗൽ ടീം ഒര് സ് സ്റ്റാർ
പോർച്ച് ഗെല്ല് കപ്പ് ഉം ഒലക്ക കിട്ടും
ഉം അതായത് ഇങ്ങളെ അവ്ടെ ഞ്ഞ് നാലാമത്തെ സ്റ്റാറ് വരൂലാന്നാെറപ്പാണ്
ഞങ്ങളാടെ നാലാമത്തെ സ്റ്റാറ് വരുലാന്ന് അങ്ങനെ ഒറപ്പിച്ചാനായിട്ടില്ലേ കളി നാളത്തെ കളി എന്താ പാടൊക്കെട്ടെ ഞങ്ങളെ ചെർക്കണ്ടാമ്പോ ഞങ്ങ്കെന്ത് പേടി ഞങ്‌ക്കൊരു ടെൻഷനുല്ല കാരണം നേടാൻ പറ്റ്നോട്ത്തോളൊക്കെ ഞങ്ങള് നേടീക്കുണു
ആ
പിന്നെപ്പെന്താ ഇഞ്ഞിപ്പം ഞങ്ങക്ക് ഒരു ടെൻഷന്ല്ല കടഞ് ഞങ്ങള് കപ്പിന്റെണ്ണം കൂട്ടെല്ലാതെ കൊറക്ക്‌ണ പര്പാടിണ്ടാവൂല ആരാടാ പെണ്ണ്ങ്ങള് ള്ളത് അങ്ങനെ
തെ
ഏ
ഞാനൊരാറെക്സ് ട്ത്തു
ആ എത്ര കൊടുത്തു
ഓഓ രണ്ട് ലക്ഷം ഫ്രഷ് അ ഫ്രഷ് ഫ്രഷല്ല പ ത് നല്ലോം പണിട്ത്ത്ക്കുണു മ് പിൻറ്റൂപേ റീസ്റ്റോറെയ്താണ്ടി
ഏ
ഉം നല്ല കണ്ടീഷൻ അടിപൊളി ചെസ്
നമ്മക്ക് ഞമ്മക്ക് പിന്നെ വണ്ടി കിട്ടിട്ടോ അണ്ടിവേ ഞാം ബ ന്ന് കിട്ടി ചെറ്യേ വെലക്ക് മൈലേജ്ല്ലെ വണ്ടികിട്ടി
ഞാ ഞാൻ കൊറേ കൊറേ തപ്പി നടക്കേനി ഞാന് ഞാ നല്ലൊരുസാനം ക് ട്ടാൻ കാത്ത്ക്കേനു സാനം കൊറേ ങ്ങനെ വരും റീൽ അത്യാവശ്യ മൊക്കെ ഒരു മജല്ല ഇപ്പൊ പിന്നെ ലാസ്റ്റ് വന്ന അടിപൊളി സാധനം ഇപ്പം പിന്നെ പോയി നോക്കുകയും ചെയ്തു അപ്പൊ വണ്ടി രണ്ടായിരത്തി എട്ട് നല്ലോം ടൈട്ടൊക്കെ ഇണ്ട് മറ്റേതൊക്കെ ആയിര ത്തിന്റെയും രണ്ടായിരത്തിന്റെയും അകത്ത് വരും ഇത് രണ്ടായിരത്തി എട്ടൊക്കെ ആണ് അപ്പ നല്ല കമ്പനിയാ കുറെയൊക്കെ
ആ ആ ഞാന് ഞാന് യൂണികോണ് തന്നെയാ എടുത്തേ
ആ
ചെറിയ പൈസക്ക് കിട്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാ ഞാൻ ഇരുപത്തി രണ്ടല്ല എടു കഴിഞ്ഞില്ലേ പിന്നെ ചെറിയ പൈസക്ക് കിട്ടിയപ്പോളെ ചെറിയ പണിയുണ്ടായിനു അപ്പൊ അതെടുത്തു പിന്നെ എന്റടുത്തും യുണിക്കോണല്ലേ രണ്ടും വണ്ടിയമ്പാടെ ഒന്നാക്കാൻ പറ്റുമോന്ന് നോക്കിൻണ്ട് രണ്ടു വണ്ടിയും ഈ വണ്ടിന്റെ പാർട്സ് പാർട്സ് കേറ്റാൻ പറ്റാണെങ്കിലെ പുറത്ത് നിന്ന് പാർട്സ് കിട്ടുവാണെങ്കില് അങ്ങനെ കിട്ടാണെങ്കിൽ രണ്ട് വണ്ടിയും നേരാക്കി എടുക്കാണെങ്കിൽ കുടുങ്ങുമ്പോഴ് ഇതിൽ ഏതേലുമൊക്കെ ഒന്ന് ഇണ്ടാവല്ലോ നമ്മക്ക് ഇപ്പോ നമ്മടെ ഉപയോഗം നടന്നാ പോരെ
എന്താച്ചേല് ഇച്ചിരി വിന്റെജ് വണ്ടി ഞാൻ അടിക്കണ് അല്ലാതെ ഇപ്പോ ഓട്ടാൻ വണ്ടിയുണ്ട് എന്നാലും
ഞമ്മക്ക് വിന്റെജ് ഒന്നും വേണ്ട ഞമ്മക്ക് മൈലേജ് കിട്ടണ ഒരു വണ്ടി കിട്ടിയാമതി
അല്ലാ ഇങ്ങള് അവിടുത്തെ അല്ലാ ഞമ്മളെ അവിടുത്തെയെ ഈ വർഷം ഇണ്ടോ സീസണ്
സീസണ് എന്ത് സീസൺ ലീഗാ ലീഗിന്റെ സീസൺ നടക്കിൻണ്ട്
എല്ലാ കൊല്ലവും ഇണ്ടാവലില്ല ഞമ്മള് ഗ്രൗണ്ടില് ഈ കൊല്ലം ഇണ്ടോ ചോദിച്ചതാ
ഇക്കുറി നടക്കണുണ്ട് ഇക്കുറി അതിനെ പറ്റി ചർച്ച നടന്നോണ്ടിരിക്കിണ്ട് ഇജ് എന്തായാലും
ഞാന് ഞായറാഴ്ച്ച ഞായറാഴ്ച്ച ഞായറാഴ്ച്ച ഞാന് എത്തുട്ടോ എന്നിട്ട് കൊറേ കാര്യങ്ങള് ചെയ്യാനിണ്ട് ആ എന്നാ ഓക്കെ ഞാൻ വിളിക്കാം
ആ ആ ആ